കേക്കുന്നുണ്ടാ? കേക്ക്ന്ന് കേക്ക്ന്ന് സുഖ സുഖായിട്ടിരിക്ക്ന്ന് ഓ ഞങ്ങള് ചോറൊക്കെ ഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്ക്ന്ന്
അതെ നേരത്തെ കഴിക്കോ?
നേരത്തെ കഴിക്കും ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി എന്നും ഏഴരെയൊക്കെ ആവുമ്പോ കഴിക്കും.
അതെ അപ്പൊ എപ്പഴാ ഒറങ്ങൊക്കെ ചെയ്യാ?
ആ പത്ത് മണിയായിട്ടേ ഒറങ്ങൂ.
അതെ കാലത്തെ നേരത്തെ എണീക്കൊ അപ്പൊ?
ആഹ് അഞ്ചര ആവുമ്പ എഴുന്നേക്കും.
ആ നല്ല ഹെൽത്തി റൂട്ടീനാണല്ലോ
അങ്ങനല്ലേ
ഞങ്ങള് അങ്ങനൊന്നല്ല ഞങ്ങള് ഒരു വൈകു നേരം പത്തുമണിയൊക്കെ ആവും ഫുഡ് കഴിക്കാന് പിന്നെ ഒരു പതിനൊന്നര പ പന്ത്രണ്ട് മണിയാവും ഉറങ്ങാന് പിന്നെ രാവിലെ ഒരു ആറര ആ സമയത്തൊക്കെ എണീക്കും പിന്നെ ഉച്ചക്ക് ഒറങ്ങും അങ്ങനെയൊക്കെ
ആണ അപ്പൊ ജോലിക്കൊക്കെ ആറരക്ക് ആറരക്കൊക്കെ എഴുന്നേറ്റിട്ട് ജോലിക്കൊക്കെ പ്പം പോന്നൊര്
ആ ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഫു ഫുഡൊക്കേ ആക്കി കൊടുക്കണം അതാക്കി കൊടുത്തിട്ട് അങ്ങനെ അവര് പോവും ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെയാവുമ്പഴത്തിനും വർക്കൊക്കെ കഴിയും വീട്ട് തെ പിന്നൊരു സ് ഉച്ചക്കെയാവുമ്പോ ഒന്നൊറങ്ങും ഒരു നാല് മണിയാവുമ്പൊണീറ്റിട്ട് പിന്നെ വീണ്ടും പണികളൊക്
ആഹ് ആണ്ലേ. പക്ഷെ രാത്രിലെ ഫുഡ് നേരത്തെ കഴിക്കണന്നല്ലേ പറയുന്നെ
ആഹ് ശരിക്ക് ഇങ്ങനെ വയർന് കംപ്ലയിന്റ് ള്ള ആളുകളൊക്കെ ഇണ്ട് വീട്ടില്. ചിലപ്പോ അതൊക്കെ കാരണായിരിക്ക ക്ക മ്മ്ടെ റോട്ടീൻ ശരിയല്ലാത്ത കൊണ്ടായിരി‌ പ്പങ്ങനെ പറയാറ്ണ്ട് ഏഴ് മണിക്കൊക്കെ ഫുഡ് കഴി ഞങ്ങളിങ്ങനെ വിചാരിക്കൂട്ടോ എപ്പഴും ചായേ രാവിലത്തെ
അല്ല വൈകിൽട്ടത്തെ
വൈകിത്തെ ആഹ് അത് എന്താച്ചെങ്കി അവര് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആ ടൈമിലാ വരി ഒരു ആറരാ ഒക്കെ ആകും. അപ്പൊ അപ്പെഴാണി ങ്ങനെ എന്തേലൊക്കെ സ്നാക്സ് ഒക്കെ കൊഡ്രൊള്ളൂ അപ്പൊ പിന്നെ അപ്പൊ ചായ ച് കഴിക്കും നമ്മള് നേരത്തെ കുടിച്ച് കഴിഞ്ഞാല് അവര് വന്ന് കഴിഞാ അവർക്കായിട്ട് കൊടുക്കണ്ടി വരും അപ്പ പിന്നെ ആ ഒരു ടൈം ആയിട്ടും ഒറ്റക് ആഹ് അതെ അതെ നമ്മളൊറ്റക്കാവുമ്പോ ഒരു രസം ഇണ്ടാവില്ലല്ലോ എല്ലാരും കൂടിയാവുമ്പോ രസല്ലേ. അപ്പൊ അങ്ങനെ. അപ്പൊ പിന്നെ വിശ കൂലിയ പിന്നെ പത്തുമണിയൊക്കാവുമ്പോഴല്ലേ വീണ്ടും വെശ കൊള്ളു
ഉം ഞങ്ങള് നാലുമണി ആവുമ്പോ ചായ കുടിക്കും
ആഹ് ഞങ്ങള് പണ്ടൊക്കെ അങ്ങനെയാർന്ന്ട്ടോ ഇന്റെ വീട്ടിലൊക്കെ ആവുമ്പഴേ അങ്ങനെ ആർന്നു ഒരു നാലര അഞ്ച് മണി ആവുമ്പഴത്തിന് ചായ പിന്നൊര ഏട്ടരായൊക്കെ ആവുമ്പഴത്തിന് ചോറ് ഒരു ഒമ്പയര ഒം പത്ത് മണി അവിടന്ന് അങ്ങങ്ങള് പോയില്ല കിടന്നു ഒറങ്ങും
ആഹ ഇ
അല്ല ആ ഒരു ടൈം ആവുമ്പോഴേ ആ ഒരു ടൈം ആവുമ്പോ നമുക്ക് ഉറക്കം വരും വീട്ടിലൊക്കെ ആവുമ്പോട്ടോ പക്ഷെ ഇപ്പം ഇവിടെ ഹുസ്ബൻഡിന്റെ വീട്ടിലൊക്കെ ആകുപ്പോഴേ എത്രയാണെങ്കിലും ഒറക്കം ഒറങ്ങാൻ പറ്റില്ല ഒരു പന്ത്രണ്ട് മണി ആവാണ്ട് അതായത് ആ ടൈം ആയാല നമുക്ക് ഒറക്കം വരുയുള്ളൂ അങ്ങനെ ഒരു സി
ശീ ആ അതാണ് ഒറക്കത്തിന്റെ ആ സിസ്റ്റം അങ്ങ് പോയി അതാണ് ഉ അതുകൊണ്ട് അതുകൊണ്ട് ഉച്ചക്ക് ഒറ ക്ക്‌ ഒന്ന് ഒറങ്ങിയേ പറ്റത്തൊള്ളല്ലോ നിങ്ങൾക്ക്
ആഹ ശരിക്കും ഉച്ചക്കാന്ന് ഒറങ്ങണത് നല്ലതന്നെ ഇല്ലാന്നാ പറയ്യ നമ്മൾ ഈ വർക്കഔട്ടും ആഹ പക്ഷെ വർക്കഔട്ട് ടും കാര്യങ്ങൾ ഒന്നും ചെയ്യണുല്ലല്ലോ നമ്മള്ളി വീട്ടിൽ ഇപ്പളാണെങ്കിൽ വീട്ടില്ന്ന് പറയുമ്പോ പണ്ടത്തെ പോലെന്നല്ല
ആഹ് അത്രേം ജോലി ഇല്ലല്ലോ
ആ ഒരു അതായിത് നമ്മളിപ്പൊ ഒരു എക്സസൈസ് ചെയ്യണ പോലെല്ലേ പണ്ടൊക്കെ ജോലി തർന്നത് അധികം മെഷനറും കാര്യങ്ങള ഒന്നുംല്ലല്ലോ ആ ഇപ്പൊന്ന് പറയുമ്പോ അഹ് വെള്ളം കോരണം പിന്നെ തുടക്കലൊക്കെ നമ്മള് മോപ്പ് പായിട്ടൊന്നല്ലോ തുണിയായിട്ടൊക്കെ വെള്ളം പിഴഞ്ഞിട്ടക്കെ ല്ലേ ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തുടച്ചിട്ടുള്ള ട്ടോ പിന്നെ തിരുമ്പാണെങ്കിലും കല്ലില് തിരുബും തിരുമ്പാ പിന്നെ പിന്നെ ഞങ്ങള് വിടെഅടു ത്ത് പുഴണ്ട് അപ്പൊ പുഴേക്ക് പോകും പുഴേക്ക് കൊണ്ടുപോയിട്ടൊക്കെ അവിടന്ന് അലക്കുക പിന്നെ നീന്തൊക്കെ ചെയ്തർന്നു അങ്ങനെ ഫുള്ള് ഭയങ്കര ഒരു എക്സസൈ സയിട്ടുള്ള ഒരു ഒരു ശീലായിരുന്നു പക്ഷെ ഇവിടെ ഹസ്ബന്റ് ഹസ് ഏഹ്
വണ്ണം വയ്ക്കുന്നോ വെയിറ്റൊക്കെ വെക്കുന്നോ
അങ്ങനെ വലിയ വണ്ണോന്നുംല്ല സ്ലിംമ്മന്നെയണ് പക്ഷെ എന്നാലും ഏഹ് പണ്ട ത്താ ഒരു ഏഹ് ഒരു സുഖം എനർജിയും കാര്യങ്ങളൊന്നുല്യ. ആഹ് അതെ ആ നമുക്ക് ഭയങ്കര ആക്റ്റീവാണ് എപ്പോഴും നല്ല സംസാരിച്ച് ചില കാര്യങ്ങളൊക്കെ കേറണം അപ്പ പിന്നെ ഇവിടെ പോ പോയേ പിന്നെ അങ്ങനെ അങ്ങട് വല്ലാണ്ടെങ്ക് ആക്റ്റീവ് അല്ല ആക്റ്റീവല്ല എന്ന് പറഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും മറ്റുള്ളവരെ കാണുമ്പോ ഇങ്ങനെ സംസാരിക്കാ വാ തോരാണ്ട് സംസാരിക്കാ അങ്ങനൊക്കൊരു എനർജി കാര്യങ്ങളൊക്കൊണ്ടല്ലോ അങ്ങനത്തൊരിതൊന്നുല്ല്യ പിന്നെ ഒന്നാമത് പിന്നെ അവടെ നമുക്കത്ര പരിചയ ഇല്ലാത്തെ പരിചയ ഇണ്ടെന്നാ കൂടി നമുക്കങ്ങട് സംസാരിക്കാ അവടെ ആവുകാന്നെ നമുക്ക് തൊറന്നടിച്ചങ്ങട് സംസാരിക്കാൻ പറ്റാത്തൊരു ഇതും തോന്നാറുണ്ട് നമ്മുടെ നാട്ടിലാ മ്പ ആ ഫ്രീഡം അത്പ്പ അവ കൊഴപ്പൊന്നൂല്ല വീ തെരക്കങ്ങനെ സംസാരിക്കണോണ്ട് താ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമ്മള് എന്തേലൊക്കങ്ങട് പറഞ്ഞ് കഴിഞ്ഞാല് അത് ചെലപ്പോ എന്തേലൊക്കൊരു പ്രശ് ണ്ടാവുവോ അങ്ങനൊക്കൊരു പേടിയാ അവടെ ആഹ് ശരിയാ ശരിയാ അവര് ചെലപ്പോ നെഗറ്റീവായിട്ട് എടുക്കേ അങ്ങനെന്തേ രിതേ നമ്മളവിടെ ചെന്ന് ന്നിട്ടൊരു
വിഷ്യണ്ടാക്കണ്ടാന്ന് വിചാരിച്ചല്ലേ ആഹ് രാ രാത്രിയിലേക്കൊള്ള ജോലിയൊക്കെ കഴിഞ്ഞാ ഫുഡൊക്കെ ഒണ്ടാ
ആ ഞാന് ഇന്റ് വീട്ടിലാണേ അപ്പൊ പിന്നെ അമ്മ രാവിലെ അതൊക്കെ ഇണ്ടാക്കി സെറ്റാക്കി വെച്ചാണ്ട് ഇനി പിന്നെ നമ്മള് ആഹ്‌ ആഹ്
ഇനി കൊറച്ച് ദിവസം വെക്കേഷനൊക്കെ അടിച്ച് ആ സ്കൂള് തൊറ
ആ കുട്ടി പിന്നെ അംഗനവാടിലാ അവൻ പിന്നെ ക്ലാസ് ഒന്നില്യ ഞാൻ എന്തെേലൊക്കെയൊന്ന് ചെയ്യണംന്ന് വിചാരിക്ക് ണ്ട് അപ്പൊ എന്തായാലും ഇനി കൊറച്ച് ദിവസം നിന്നിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ നല്ലതല്ലേ ചുട്ടു പിന്നെ പോണത് ആ ഞാൻ ഡി എൽ എ ഡ് എന്തെലും നോക്കണന്ന് വെച്ച്
ഹോ ഹോ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതാറുണ്ടോ?
കല്യാണത്തിന് മുന്നേ പഠിക്കണ കാലത്തെ എഴുതാരുന്നു പ്ലസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴെ ആ ഒരു ടൈമില് നമ്മള് പഠിക്കു ആ അതെ നമ്മളിങ്ങനെ ആ ഒരു ടൈമില് പറയുമ്പോ കാരണം ഡിഗ്രി കഴിഞ്ഞാല് ജോലി ന്നുള്ളൊരു മൈന്റും സെറ്റും കാരണം നമ്മളങ്ങനെ പി എസ് സിയൊക്കെ നന്നായിട്ട് നോക്കിയാരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം പിന്നെ കുട്ട് ഒറ്റക്കായതിനു ശേഷം നമുക്ക് എല്ലാം കൂടി അങ്ങട് ആഹ് എല്ലാം കൂടെ ച്ചല്ല പിന്നെ നമുക്ക് കുട്ടീനെ ഒന്നാക്കിട്ട് പെട്ടെന്ന് പോവാ ക്കെ അയ്‌ന് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിർന്നു ആ നമ്മൾ ഒറ്റക്കാകുമ്പോ നമുക്ക് ഏത് അറ്റം വരെ പോകാനൊരു ഇത്ണ്ടാവും പക്ഷെ നമ്മള് കുട്ടീനൊക്കെ ആക്കി പോകുമ്പോ ഒരു ഇത്ര ടൈമിന്റെ ഉള്ളിൽ വരണം
ആഹ് ആഹ് ആ ആ ആ ശരിക്കും
പിന്നെ പോ ആഹ് അതെ പിന്നെ രണ്ടും കൽപ്പിച്ചൊക്കെങ്ങട് പോവാ പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടീനെ ഇടങ്ങേറാക്കിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ ചിലപ്പോ നമ്മള് വരുമ്പഴത്തേനും കാരയേ എന്തേലൊ
ആഹ് അതുംഅല്ല ആഹ് അതങ്ങനാണ് പിന്നെ അതുഅല്ല ഇപ്പം പി എസ് സി എഴുതണോങ്കിൽ ടെസ്റ്റ് എഴുതുവാണെങ്കിലും തന്നെ ഒരുപാട് നല്ലായിട്ട് പ്പൊ പ്രിപേർ ചെയ്തിട്ടല്ലേ കിട്ട
അതെ ഇപ്പൊ ക്ലാസുകൾ ക്കൊക്കെ പോണം അതെ ക്ലാസ്സുകൾക്കൊക്കെ പോണ ആളുകൾക്ക് വരെ കിട്ട്ണൊന്നുല്ല
ഡെഡിക്കേറ്റ് ആയിട്ടിര്ന്ന് പഠിച്ചാലേ കിട്ടത്തുള്ളൂ
അതെ പിന്നെ ഞങ്ങടെ വിടെ കുട്ടിച്ചഛന്റെ മകൾക്ക് അങ്ങനെ കിട്ടിണ്ടായിരുന്ന് ട്ടൊ അടീച്ചറ്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് പഠിക്കൊക്കെ ചെയ്യും പക്ഷെ പി എസ് സി ക്കൊക്കെ ഒരു കുറച്ച് ദിവസൊക്കെ പോയിട്ടുള്ളൂ ആൾക്ക് നല്ല കുറച്ച് അല്ലാണ്ട് തന്നെ കൊറച്ചൊരു അറിവും കാര്യങ്ങളൊക്കെ ണ്ട് ആ അതുകൊണ്ട്, അത് കിട്ടി പിന്നെ സയൻസ്ക്രീറ്റിന്റെ ടീച്ചറായിട്ടാ കിട്ടിയത് സയൻസ്ക്രീ അധികം ങ്ങട്
അ അതിന് കിട്ടും സാംസ്കൃറ്റ് ടീച്ചറായിട്ടൊക്കെ കിട്ടും ആ ടെസ് റ്റ് അതിന്റെത് പാസായിട്ട് ആ ടെസ്റ്റ് എഴുതി കേറിയാ മതിയല്ല ഗവമെന്റ് ഗവൺമെന്റില് ആഹ് അപ്പം ആഹ് ആഹ്
ക്കെണ്ടേ അ
ആഹ് അല്ല അതിനന്ന് പറഞ്ഞ വരുന്ന കൊസ് ന്ന അതിന് ബേസ് ചെയ്തല്ലേ വര ത്തൊള്ള് അന്നേരം ആ ഒരു സിലബസ് മാത്രം പഠിച്ചാ മതിയല്ലൊ പി. എസ്. സി അങ്ങനല്ലല്ല നമ്മള് ഇപ്പ എങ്ങന വെ ന്ന്
അതെങ്ങനെയാപ്പ കൊടുക്കാ ടീച്ചറിട മാത്രായിട്ട്?
അല്ല അവ ആ ഒര് അവർക്ക് പഠിച്ച അതിനകത്തിന്നേ വരത്തുള്ളൂ ആ ഒര് സിലബസ്സീന്നെ വരത്തൊള്ള് ആ അതിപ്പൊ അ ഹിന്ദി ടീച്ചർ ആവണോങ്കിലും ആ നമ്മള് പഠിച്ച ആ സിലബസ് ഇല്ലേ അതിനെ ബേസ് ചെയ്തേ വരത്തൊള്ള്
ആഹ് വരത്തൊള്ള്. ആഹ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒള്ളേ വരത്തൊള്ള് ആഹ് അങ്ങനേ വരത്തൊള്ള് ആഹ് അതിനും സെപ്പറേറ്റ് ആണ് പി. എസ്. സി കണക്ക് മൊ മൊത്തത്തി എഴുതേണ്ടല്ല അതിന്റെ അതിന് വേക്കൻസിയും കുറവായിരിക്കും ആ പഠിച്ചവരെല്ലേ വിളി എടുക്കത്തുള്ളൂ ഇപ്പ സംസ്കൃതം ടീച്ചറ ആയിട്ട ആ ട്രസ്റ്റ് ഏ
ഞാനെ സംസ്കൃതൊക്കെ എടുത്തത് പറയാ-
സംസ്കൃതം ഏ എടുത്തതാണ് എന്നിട്ട് ടെസ്റ്റ് ഒക്കെ എഴുതിയാൽ മതിയല്ലോ -
ഇത് പഠിക്കേണ്ട ഒന്നെങ്കിൽ പി ജി അല്ലെങ്കിൽ ബി എഡ് ബി എഡ് ഡി എൽ എഡ് അങ്ങനെ എന്തെലിലൊക്കെ ഒരു കോഴ്സ് പഠി എന്നാലേ നമക്ക് ഗവൺമെന്റിൽ കയറാ പറ്റയുള്ളൂ-
ആഹ് പണ്ടൊകെ ഇപ്പോഴത്തെ കാര്യ എനിക്കറിയത്തില്ല നമ്മടേയൊക്കെ നാ സംസ്‌കൃതം പ്ലസ്ടുനെ തുല്യാട്ട് വേറെ ഏതോ ഒരു ഭാഷയാണ് പറയുന്നത് എനിക്കത് പറയത്തില്ല അറിയത്തില്ല സ ഭൂഷണന്നോ അങ്ങനെ എന്തോ പറയും അത് ഠിച്ച് കഴിഞ്ഞാ- പ്ലസ് ടുൂവിന് തുല്യമാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ സംസ്കൃത സ്കൂളിൽ മാനേജ്മെന്റ് സ്കൂളിലൊക്കെ പൈസ കൊടുത്തു കയറുവാരുന്നു
ഡി എൽ എഡ് ഒക്കെ കഴിഞ്ഞഞ് കഴിഞ്ഞാല് ലക്ഷങ്ങളൊ കൂടുത്തിട്ട് സ്കൂളുകൾ കാരണം ഇപ്പോഴും ഉണ്ട് ആഹ്
അവർക്കൊക്കെ പ്പ അമ്പത് ലക്ഷം ലേറ്റം കുറഞ്ഞത്
ആഹ് ഇവിടെ ഞങ്ങക്ക് ഒരു എയ്ഡഡ് സ്കൂള് ഇങ്ങേ ആഹ് സ്കൂളില് ഹിന്ദി ടീച്ചറായിട്ടൊക്കെ പഠ്ത്ത് വേക്കൻസി വന്നിക്ക ച്ചെങ്കി ഹിന്ദി നാല് വരെ അഞ്ച് എട്ടിൽത്തെ കുട്ടികൾക്ക് ഞാൻ ഹിന്ദി ഇട്ത്ത് നടന്നാണെ ഓൺലൈനയിട്ടേ അപ്പൊ അതൊക്കെ സെറ്റാണ് പക്ഷെ നമുക്ക് ഡി എൽ എഡ് എതേലും ഒരു ടി സി കോഴ്സ് ക്ക് വേണേ ആഹ് അപ്പോ അങ്ങ ക കേറാ പറ്റുള്ളൂ അപ്പോ ആഹ് വേ കൻസി വന്നപ്പോ ക്ക് ഭയര സങ്കടയി അങ്ങനെ നമ്മളിപ്പോ പഠിച്ചിണ്ട് നമുക്ക് പോയിട്ട് ചെയ്യാലോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാണെങ്കിൽ ലേ എയ്ഡഡു ആണ് പക്ക ഗവൺമെന്റ് ആണെങ്കിലല്ലെ നമു പി എസ് സി ന്നെ വേണം
ആഹ് ഗവണ്മെന്റ്ന്ന പി എസ് സി ന്നെ വേണം ഐഡഡ് ആണേ കൊഴപ്പല്ല
പിന്നെ കേറി കഴിഞ്ഞൽ നമ്മക്ക് പി എസ് സി ഇങ്ങെ മെല്ല എഴതിട്ട് ചിലപ്പ കിട്ട ക്ക് ണെങ്കിലും സെറ്റ് ആക്കല്ലോ ആഹ് അതെ അപ്പ അതുകൊണ്ട് ഞാൻ ഡീ എൽ ഡീ പോണം ഇങ്ങനെ വിചാരി ചിരിക്ക അപ്ലൈ ചെയ്തിട്ടില്ലേ ജൂണിലോ ജൂലൈയിലോ ഒക്കെ അല്ലേ വരണത് ആ അത് ജൂണിലോ ജൂലൈയിലോട്ടെയാണ് വരണുന്നത് ഞാൻ അറിയുന്ന ആഹ് അതായത് ഓഗസ്റ്റിലൊക്കെ ഇല്ല ഓഗസ്റ്റിലൊക്കെ ക്ലാസ് തോടങ്ങോളു എന്റെ ഒരു ഫ്രണ്ട് ചെയ്യണണ്ട് അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെയാണ് ഓ ഗസ്റ്റ് അവക്ക് മറ്റേ സ്പോർട്ട് ഓപ്ഷൻ സ്പോട്ട് ഇതുണ്ടല്ലോ സ്പോർട്ട് എന്താ വിളിക്കൂല അവരനേ അങ്ങനെ സ്പോട്ടില് കിട്ടിയതാ അത്രേ അപ്പൊ അന്ന് ഓഗസ്റ്റിലൊക്കെ ക്ലാസ് തുടങ്ങിയതന്നാ പറഞ്ഞ ആഹ് മെറിറ്റില് കിട്ടി ആഹ് അപ്പൊ അതാല മെറിറ്റില് കിട്ട
ആ അല്ലാതെന്ന ഫീസ് കൊടുക്കണം ആ ഫീസ് കൊടുക്കണം ബി എഡ് ഓ ശരി ഓക്കെ